ഹലോ ഹലോ
ആഹ്
ഹലോ ആഹ് പ്പേൾക്ക് ണ്ട് ഇത് വരെ കേൾക്കുന്ന് ല്ലല്ലോ കേൾക്ക് ണ്ടോ ങ്ങൾകേൾക്കുന്നില്ലേ ഹലോ ഹലോ കേൾക്ക്ണില്ലാ ഇതിക്കൊന്നും കേൾക്ക്ണില്ലല്ലോ റേഞ്ചില്ലായ്റ്റാണോ കേൾക്കാത്തത്
ലോ
കേൾക്കിണില്ലെങ്ങക്ക് ഹലോ ഹലോ റേയ്ഞ്ചിന്റെ ഇഷ്യൂസാ തോന്നുണുലെ കേൾക്കിണില്ല ഹലോ ഇന്നത്തെ കാലാവസ്ഥന്റെ പ്രശ്ണേക്കാരം ന്ന് ഇന്ന് നല്ല മഴല്ലെ അതോണ്ടേക്കാരം കേക്കാത്തു ആഹ് ഒന്നും കേൾക്ക്ണില്ല ഹലോ
പ്പൊ കേൾക്ക്ണ്ടോ
എങ്ങനേ
ഇപ്പൊ കേൾക്ക്ണണ്ടോ
ആഹാ ഇപ്പം കേൾക്ക്ണ്ട് അപ്പൊ എന്താ റേയ്ഞ്ച് റേയ്ഞ്ചില്ലായിറ്റാ. കേൾക്കാത്തെ
ലോ
ആഹ് ഇപ്പൊ കേ ഹലോ പറഞ്ഞാ കേൾക്കണ്ട്.
ആഹ് അപ്പം എനിക്കും കേൾക്ക്ണ്ണ്ണ്ട് റേഞ്ചിന്റെ പ്രശ്ണംണ്ടോന്ന്ണ്ട്
ആഹ് അതേക്കാരംന്നാ. ഒന്നും കേൾക്ക്ണ് ഇണ്ടേയിര്ന്നു.
ഒന്നുംകൂടി റൗണ്ട്
ഹലോ.
ആഹ് ആഹ് റെഡി ആയില്ലേ ആഹ് കേൾക്ക്ണ്ട്. അതെ ഞാ റെയ്ഞ്ച് അപ്പം അവിടെ റേഞ്ച് ഇല്ലോന്ന്ണ്ട് ഞാൻ കുട്ടിനെ ആട്ടെയ്നി
ആഹ് കുട്ടി കുട്ടി ഉറങ്ങാ. ആഹ് ഹാ കുട്ടി ഉറ ഉറങ്ങേക്കാരല്ലേ ഇപ്പൊ.
അത് ഉറങ്ങിയ ഉറങ്ങീനി അത് പിന്നെ
ഉം
ഈ ഉറക്കം അല്ലെങ്കിൽ തന്നെ ഇല്ല
ആഹ് എത്ര വട്ടം ഒറങ്ങും ഉച്ചക്ക്.
ഉച്ചക്ക് എത്ര വട്ടം ഒരു വട്ടേ ഉറങ്ങുള്ളൂ.
ഉച്ചക്ക് അയിന് ആ ഇപ്പം അയിന് രാ വിലെ ഏ ഒരുവട്ടം നീച്ചതാ ആറണിക്ക് ഒണന്ന് ഒണ് മറ്റോന് മ ദ്രസ്ക്ക് പോകാൻ വിള്ച്ചപോ ഓളുംന്നീച്ചു ഒച്ചേട്ടിട്ടേ. ഓനെ ഉര്ട്ടി ഉര്ട്ടിണ്ടാക്കണം ഒണ്ന്ന്ണ്ടാകുല
ആഹ് പോവാൻ മടി ആയിട്ടാണോ അതോ ഒറ്ക്കത്തിന്നെണീക്കാൻ മടിയോ. പോവാൽ സ്കൂൾക്ക് പോവാൻ മടിയുണ്ടാ മദ്രസക്ക്.
ആഹ് ഒ ഒറ്ക്കത്തിന്ന് അല്ല പോകാൻ മടിയൊന്നില്ല
ആഹ് ഉർക്കത്തിന്ന് എണിക്കാനല്ലേ. ആഹ് അത് എല്ലാർക്കും അങ്ങനെ തന്നെയാണ് ഓലും സ്കൂൾക്കും മദ്രസ്ക്കും പോവാൻ മടി ഉണ്ടാവൂല. പക്ഷെ ഒർക്കത്തിന്ന് എണീച്ച് കിട്ടാൻ പോ ഭയങ്കര പാടാണ്. അല്ലെ.
എന്താ സ്കൂൾക്കും മദ്രസ്ക്കും പോവാനൊന്നും മടിയില്ല പഷെ ഒർ ക്കതിന്ന് എണീചുകിട്ടൻ ഭയങ്ക പാടാണ്റിയാ
ആഹ് അതാണേ മാതൃ രാവിലെ നീച്ചിട്ടന്നെ പണി കടക്കാൻ പറഞ്ഞ നേരത്തെ കടക്കൂലാ
ആഹ് പെട്ടെന്ന് ഉറങ്ങൂലല്ലേ അതുകൊണ്ടാണ്ത്.
പെട്ടന്ന ഉറങ്ങൂല ബുക്കൊക്കെ എടുക്കുമ്പോ എന്തോ ഒരു ഉറക്കന്ന തോങ്ങി പോതിയാവും കണ്ണ്.
ആഹ് അങ്ങഅങ്ങനെ തന്നെയാണ് എയ്തുമ്പുളും. ആഹ് അങ്ങനെണ് എയ് തുമ്പളും വായിക്കുമ്പോളും ഓല്ക്ക് പെരും ഒറക്കും പിന്നെ ചോറ് ചോറോയിക്കാൻ ചോറെന്തെങ്കിലും. കൊ കൊ കൊടുക്കും കൊറച്ച നേരം വൈകി വന്ന അന്ന് ഉറങ്ങി ചോറ് കൊടുത്ത് കഴിഞ്ഞാൽ ഒറക്കും.
ആഹ്
ഉം
പോവാണ് പിന്നെ ഉറക്കള്ളു പിന്നെ വേഗം കൊണ്ട കട് അല്ല അല്ലാന്നാ നീച്ചൂര അന്നെ ഒമ്പണി അമ്പതര ആകും കട് ക്കണെങ്കില് ഈ സ്കൂള്ത്തും മദ്രസത്തൊക്കെ നോക്കാല്ലേ. ഒക്കെ കഴിഞ്ഞ ആഉമ്പോതിന് നേരവും.
ഏതാനും വായിക്കാനൊക്കെ മടിയുണ്ടോ
മടി പറണം മടിന്നെയാണ് വെയ്ത്താല എങ്ങനെ നടക്കണം ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ട് തിരിഞ്ഞ പിന്മാന കളിയായി
ആഹ് അതാണ് എല്ലാരും അവസ്ഥയും
പറഞ് നോക്കണം അതിന് മദ്രസ് സ്കൂള് വിട്ട് തന്നാ നോക്കി ഒിക്കാ മതിയന്ന് നോക്കൂല അപ്പൊ വേം കഴിച്ചാൻ പോവും
ആഹ് അതാണ് സ്കൂളട്ടന്നവക്ക് കളിക്കാൻ പോകും പിന്നെ രാത്രിയ കൊറച്ച ടൈമല്ലള്ളൂ ആ ടൈമിന്റെ ഉള്ളില് പിന്നെ നമ്മളങ്ങനെ ഒപ്പ് പെരന്നൊടുക്കുവാണ്ടേ അല്ലെങ്കിവാ എയ്തും വായക്കൊന്നും ചെയ്യില്ലല്ലോ ഉ വേറെ എന്ത ചോറുന്നാ പോയോ ഹലോ
ഹലോ
ആഹ് എടുക്ക് റേഞ്ചിന്റെ പ്രശ്നം ഇഞ് ഇവിടുത്തതാണ് എവിടെ പ്രശ്ന ഇല്ല
ഞ ഒന്ന് പോ വക്കടാ മായ പെയ്യണ്ട അപ്പൊ എന്നാലുത് ന്നൊലോചിന്റെ സൗണ്ട് ഏക്കൂല്ല ഇവിടെഷീറ്റ് ഉണ്ടായോണ്ട് നല്ല സൗണ്ട് ആക്കാ
മായ ഉണ്ട് പൂ മയണ്ടോ
സീറ്റ്
മഴ മയ വയ്യുണ്ടോ മഴണ്ടപ്പോ
പെരും സൗണ്ട് ആണ് ഈഷീറ്റാവുമ്പേ
ആഹ് അതല്ലെ മായ ഇപ്പം മായണ്ടഇന്
അപ്പൊ ഞാൻ ഒന്നണോ പോയ
ഇപ്പൊ മഴ മഴ പെയ്യണ്ടോടെ
ലോ പോയോ
ഇക്ക് ഇനിക്ക് കേൾക്ണ്ട് ഇപ്പട മഴ പെയ്യുണ്ടോ
ആഹ് ഇപ്പൊ അഹ് ഇപ്പൊന്ന് പാർണ്ണ്ട് ഇത് ഇപ്പൊ നായ പേതിപ്പന്ന് തോന്നിട്ടോുള്ളൂ
ഏഹ് എവിടെന്നും ഇത് പെയതിക്ക
ഏഹ് എന്നാ ഇവിട്ന്ന് നല്ല മഴ പെയ്ത്. ഏഹ് മഴ പെയ്തിന് ഇപ്പൊ ഇതിന്റെടെ മുറ്റത്തെത്തേനി.
ആഹ് അതന്നെ ഡ്രസ്സ് ഇടാ മാത്ര വെ വെയില്. ഉം അല്ലെ ഡ്രസ്സ് ഇടാൻ മാത്രള്ള വെയിലി വേണം പക്ഷെ എന്നാൽ മഴേറ്റില്ലണോ അങ്ങെനേണ്. ആഹ് ഡ്രസ് ഇപ്പ മഴ ഇങ്ങനെ അടിപ്പിച്ച് പെയ്യുമ്പ ഡ്രസ് ഒന്നും ഒണങ്ങണില്ലല്ലോ.
ഒണങ്ങൂല ഇഞ്ഞി ഇഞ്ഞി നാളിടാൻ ഇഞ്ഞി അയ്‌ലുമാ സ്ഥലില്ല. അങ്ങനേണ് പ് കു കൊറേ ഉണ്ട കുട്ടിയക്ക് സ്കൂള്ത്ത ഇടാനേ ഒണങ്ങീ കിട്ടുന്നില്ല പാന്റ് പാൻറ് ആഹ്
യൂണിഫോമിന്റെ പാന്റ് ആ ട്രൗസർ ഒക്കെ ആയാലും ആ അല്ലെ മെഷീൻ ഒക്കെ ഉണ്ടായി പിന്നെ മെഷീൻ ഉണക്കിക്കാണ്ട്ങ്ങനെ പാന്റക്കെ
ആഹ് ഒന്നാണ്ട് കറക്കി എടുത്താ മതി.
പ്രശ്ന ആഹ് പ്രശ്നല്ല.
ഇല്ലാഞ്ഞാല് ഗതികേടാണ് ഇപ മെഷേനും ഇല്ലല്ലോ.
അവ്ടെ മിഷേൻ ഇല്ലല്ലേ ആ ഞങ്ങൾക്ക് ഇണ്ടേയ്ന്യ. ആ മിഷിന് മിഷീന് നമ്മള് ഒണക്കണത് കേടന്നു അതാണ് വാണ്ടിനി.
ആഹ് അവത് തീരുമ്പോ അല്ലെങ്കിലും പ്രശ്നല്ലേ ഇനി ഒണക്കാനാണെങ്കി മഴയാവുമ്പേ അല്ലങ്കിലും പ്രശ് നൊന്നില്ല ഇല്ലങ്കില്.
ആഹ് ആതെ മയ ആവുമ്പോള് പ്രശ്നൊള്ളു അല്ലെങ്കി പ്രശ്നൊന്നൂല്യ. അല്ലെങ്കി
അല്ലെങ്കി പിന്ന അങ്ങനെട്ടാലും വെയ്ല് ഇങ്ങനെ ഒണങ്ങി കോളും. മറ്റത് ശരിക്ക്‌ ഒന്നങ്ങാഞ്ഞാലുരു മണാണല്ലോ.
ആ ഭയങ്കര മണാണ്. ശരിക്കൊനെ ഒണങ്ങണം വെയില് നല്ലോം തട്ടികാണ്ട് ഒണങ്ങണം.
ആ വെയിലട്ടി ഒണങ്ങ ആ ഇത് പിന്നെ ഇണ്ടാവുല.
ഏഹ് ഈ മഴക്കാലത്തല്ലെങ്കില് എത്ര ഒണങ്ങിയാലും ആ സ്മെല്ല് പോവൂലല്ലോ. ഉം അല്ലെ മഴക്കാലത്തല്ലെങ്കിലും എത്ര വെയില്ണ്ടായി ഒണങ്ങിയാലാ ആ മണ
ട്ടാണ്ട് പോവൂല്ല പിന്ന
ആ പോവൂല.
ആഹ് അതായിട്ടൊരു ക്കെരു തണുപ്പാണല്ലോ നമ്മള ച്ചു വെയില് തട്ട് ട്ടില്ല ചൂടാലുംലില്ല
ആഹ് അതന്നെ. ഉം
ഇപ്പോതാ നല്ല മഴ തോന്നണു. മഴ കിഞ്ഞിപ്പം നാലിസം മഴണ്ട്ന്ന അങ്ങനിം കേട്ടെ. ഏഹ് ഇവടെ നല്ല ഇര്ട്ടി ഇര്ട്ടി പ്പോവുന്നു. ഇപ്പ പെയ്യും.
ചാറ്റ്ണ്ട് പക്ഷെ ഡ്രസിടാൻ പറ്റിയങ്ങാ ചാറ്റിയോണ്ട്ക്ക്ണ്ട്. നല്ല വെയിലുണ്ട് മഴ മഴ ചായ്ക്കുണുണ്ട് അങ്ങനേണ്.
പിന്നെ അതന്നെരു പണിയ കൊറെ ഇങ്ങട്ട് ഇട്ത്ടും കൊറെ പിന്നെ അങ്ങട്ടന്നെ വെക്കും. അത് ഇടാഞ്ഞാല് വെയിലാണുമ്പോ ഇടാഞ്ഞാലൊരു സമാധാനുല്ല. പിന്നെ ഇട്ടാലോ കട്ന്നൊർങ്ങാനൊരു സമാധാനൊ ആഹ് അതന്നെ അയിനുല്ല.
ആഹ് അതാണ് ഉച്ചക്ക് കെട്ക്ക്‌ണെങ്കില്ലേ.
ആഹ് ഉച്ചക്കൊന്ന് കെടക്കണേ പിന്നെ ഏ ഒരു ഒർക്കു വരൂല, ഫോണ് നോക്കി കെടക്കാണെങ്കിലു ഒർക് ഒര്, സുഖണ്ട അല്ല മുറ്റത്ത് തുണികുപ്പാങ്കി വെയില് വെ വേനൽക്കാലണെങ്കി ആ.
ല്ല ചെലപ്പോങ്ങനെ ഉറങ്ങാണ്ടാചാരിച്ച അധവകണ്ണ്മാളി പിന്നെനീച്ചുമ്പണ്ട് പെരും മയ. ഡ്ര് ഒണങ്ങാന്- അഹ് കുറച്ചോ കൊണങ്ങാനായതൊക്കെഒണങ്ങി വെയിൽ തട്ടി കാണുമ്പോ ഇടുംചെയ്യും. പിന്നെതോ ഉറങ്ങിപ്പോയെവപെരും മയെകാരം.
പെയ്യ്തൂല്- ഇപ്പോറബ്ബറും ഇതൊക്കെഅല്ലോ ചാഞ്ഞട്ട് മരങ്ങളുല്ലോണ്ട് തീരെ വെയില് കിട്ടൂല.
വെയിലില്ലല്ലെ ആഹ് ന്തോടെടെ വെയിപ്പോ നല്ലൊൺണ്ട് വെയിപ്പൊ മയയുണ്ട്.
ഉം.
ഉം വെയിലും വെയിലുമാണം മയിംമാണം രണ്ടു ത് മണം വെയിൽ- തങ്ങെല് ത് വെ വെയി അഹ് ചോറുണ്ടു- ചോറ്ന്നലെഴിഞ്.
റ്റാണ് രണ്ടുഅതുംകുറ്റാണ് മഴപെയ്താലുകുറ്റണ്
ആഹ് ഇന്നമീന് ന്ന്മീന്ണ്ട് മീനോട് കറി കറിച്ചിക്കാ മീൻകറി പിന്നെപപ്പടും പൊരിച്ച്ക്ക
മീൻണ്ടയ് ഏഹ് എഹ് മീൻ കറിച്ചപൊരിച്ച അങ്ങനെണ്ടാവൂല.
അയ് മീന്യാ ഇന്നലെവാങ്ങിയ മീനേന്പ്പൊ ഇന്ന് കൊർച്ച്കുറവേഞ്ഞു. അപ്പൊപിന്നെന്ന അതൊണ്ട്ന്ന മീനൊ ഉച്ചകതെറിയ്ണ്ട് ത്ത് രാത്രിക്ക്ഞ്ഞ് മുട്ടെപ്പടങ്ങൊക്കെണ്ടാക്കാരിച്ച്.
ആഹ് അങ്ങനെയൊക്കമതിയല്ലോ അതിന് മുട്ട മുട്ടക്കുംമാണം പൈസ
ഉം ഉം ഉം അപ്പൊപിന്നെന്താ അഹ്. ഇന്ന് വാങ്ങീട്ടില്ല മീന് ഇന്നൽത്ത്ഇണ്ടയിന് കൊർച്ചൊക്കെ
ഉം. ഇന്നയിക്കോട്ടെ ന്ന പിന്നെ വിളിക്കാ ആഹ് പോയി ന്നശരി.
ഉം ആഹ് ന്നായിക്കൊട്ടേ
തെറ്റായിതൊന്നുല്ലല്ലോ. പട്ടാണീല
ഇല്ല് കട്ടാണില്ലല്ലോ അത് എന്താ? കട്ടാവണില്ല.